ആഹ് കേ
ഓോ ഓഹ് കേൾക്ക്ണ്ട്
ആഹ് ആഹ് എന്താ ഭക്ഷണം ഒക്കെ കഴിച്ചു എറങ്ങനായോ? എന്താ സൗണ്ടിന് ചെറിയ എന്തോ ഒരു ഇതുണ്ടല്ലോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ
ഇപ്പൊ റെഡി ആയോ ക്ലിയറായോ
ആഹ് ആഹ് ആ ഇപ്പൊ ക്ലിയർ ആയി കേക്ക്ണ്ട് ഞാൻ പറയുന്നെ ആട്ട് കേൾക്കുന്നില്ലേ ഹലോ
ആഹ് പ്പ ക്ലിയറായോ
ആഹ് ആഹ് ചെലപ്പോ ക്ലിയറുണ്ട് ചെലപ്പോ ക്ലിയറായി ആഹ് ഇപ്പ കേൾക്ക്ണ്ട്
ആഹ് റേഞ്ചിന്റെ ഇഷ്യൂ ഇണ്ട് ഇവിടെ അതോണ്ടാട്ടോ
ആഹ് ആഹ് ആഹ് ശരി എന്താണ് ചൂട്ണ്ടോ
ഓഹ് ചൂടേ ഒള്ളൂ അവിടെ ചൂടുണ്ടോ
ഓഹ് ചൂട് നല്ല ചൂടാണ് ചൂടിപ്പോ ച് ചൂട് എഹ് എല്ലാ പ്രാവശ്യത്തിൻകാട്ടി നല്ല ചൂടാണല്ലോ ഇപ്പൊ
ആഹ് ചൂടായത് കൊണ്ട് തന്നെ എല്ലോട്ത്തും പാമ്പുകളാ ഇപ്പോ
ആഹ് പാമ്പുകളാ അതന്നെ ഇ പ്പറഞ്ഞത് പേടിയാണ് എവിടെ ഇരിക്കാനും ധൈര്യായിട്ടൊന്ന് ഇരി ഇരിക്കാനും കെടക്കാനും ഇപ്പ കഴിയൂല്ല
ആഹ് പൊറത്തറങ്ങിയാല് ചൂട് ഔത്തിരുന്ന പാമ്പ് പറഞ്ഞ പോലെ ഇപ്പത്
എത്ര നല്ല വീടായിട്ട് എത്ര വല്യ വീടായിട്ട് എന്തായിട്ടും കാര്യല്ല
ആഹ് ക്ക് വരാള്ളത് വയീ തങ്ങൂലാന്നല്ലേ ന്നെവരാള്ളതൊന്നും വയീ തങ്ങൂലാന്നല്ലേ
ആഹ് മക്കക്ക് പേടിയാണ്പ്പെ എവ്ട്ക്ക് ഒന്ന് വീടിൻ്റുള്ളിന്ന് മറ്റേ റൂമ്ക്ക് പോവാൻ വരെ മക്കക്ക് പേടിയ
ആഹ് അതാണേ ഇൻക്കൊരു മോനുണ്ട് ഓന്റെ അവസ്ഥിം ഇപ്പ തന്നെ മൂന്ന് വയസ്സായിട്ടുള്ളൂ പക്ഷെ അവനുംതന്നെ പേട്യാ അല്ലെങ്കി പിന്നെ ആ പ്രശ്‌നൊന്നില്ലേനിം
ആഹ് ആഹ് ആഹ് വീടിൻ്റെ ഉള്ളില പേടി വീട്ടിന്ന് പൊറത്തെറങ്ങിയാല് ഓല് പോയി കളിച്ചോളും
ആഹ് അബക പകലൊന്നും കൊയപ്പില്ല രാത്രി ഇതിങ്ങനെ ഫോണില് ഇങ്ങനെ പാമ്പുകളെ വീഡിയോസുകളെന്നെ കണ്ടിട്ടേ ഓലെ പറഞ്ഞിട്ട് കാര്യല്ല അപ്പൊ ഞമ്മക്കാണെലും പേട്യല്ലേ എത്രണ്ണാ ഓരോ സ്ഥലത്തുന്നും കിട്ടണെന്നോ
കാണും ഞാൻ കാണല്ല ഇനിക്ക് പേടിയാ ഞാൻ ഒന്ന് കണ്ട പിന്നെ ബാക്കി കാണലില്ല
ഏഹ് എനിക്ക് അങ്ങനെ പേട്യൊന്നില്ല ന്നാലും ചെറിയൊരു ഇതുണ്ട് ടെൻഷൻ ഇണ്ട് എ ഞമ്മള് ഇണ്ടാവല്ലോന്നുള്ളരു ടെൻഷന്
പിന്നെ ഹസ്ബൻഡ് പ്രവാസിയാണ് മക്കള് ചെറുതാണ് അങ്ങനെയൊക്കെ ആമ്പോ അമ്മള് ഒരു പേടിയാണല്ലോ
ആഹ് ആഹ് അതാണ് അത് ശരിയാ ഒറ്റക്കും കൂടി ആവുമ്പോ പിന്നെ മ്മക്ക് തീരെം കാണണ്ടി വര്യല്ല
ആഹ് ആഹ് അതാണ്
ഉം ഉം
പിന്നെ വീടിന്റെറെ ഉള്ള് കാര്യൊക്കെ നല്ല സൗകര്യൊക്കെയാണ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുതിയതായിട്ട് കുടിരുന്ന വീടാണ്
ആഹ് അപ്പം പിന്നെ നോക്കും വേണ്ടി വരില്ല
ആഹ് ഏതായാലും പേടിയാണ് ഓര് തണുപ്പിലൊടുത്തക്കാണല്ലോ അരിച്ച് കേറി വരണത് അയിന് വലുതല്ല ചെറിയ ചെറിയ പാമ്പുകളാണല്ലോ
ആഹ് അവര് മുട്ടടണ ടൈം ആയതല്ലേ അപ്പോ ഓൽക്ക് ഇപ്പൊ ഞ് സ്ഥലം കിട്ടിയാ മതി ഓല് നമ്മള് പെരാണ് ഉംഹും ഓര് നോക്കൂല ഓൽകിപ്പോ സ്ഥലം വാണംന്നുള്ളൂ
ആഹ് അതെ
ഉം ഇങ്ങള ഫുഡ്യ്ക്കലൊക്കെ കഴിഞ്ഞോ ഇല്ല ഇൻക്കൊരു മോനേ ഉള്ളൂ ആഹ് ഓനിപ്പോ ഒന്നും ഒറങ്ങൂല ഓന് ഒറങ്ങാൻ ടൈം എടുക്കും
ആഹ് ചെറുതാ
ഉം ആഹ് മൂന്ന് വയസായിട്ടുള്ളൂ
ഏഹ് അയ്ശരി ഇൻക്ക് വൽത് മോളാണ് ഓൾക്ക് രാത്രിയാണ് മദ്രസ്.
ഏഹ് ഏഹ് അ അപ്പം പേടിയാല്ലേ മദ്റസ് രാത്രി കാവുമ്പള്.
ആഹ് രാത്രി പകലെടുക്കാൻ ഇപ്പോ ചൂടായതോണ്ട് എടുക്കാൻ പറ്റൂല.
ആഹ്
രാത്രിയാണ് ഇപ്പോ ക്ലാസ്സ് അങ്ങനെ വാട്സആപ്പില് പറയണ്ടി പിന്നെ മദ്രാസ എടുത്തയതൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല ദൂരെള്ള മക്കൾ
ആഹ് ആഹ്
ബുദ്ധിമുട്ടാണ് ' '
ഉം ആഹ് അയ്ശരിയാ.
' ' രണ്ട് ദിവസം ങ്ങട്ട് മഴ ഉണ്ടെന്നൊക്കെ പറയണ്ട്. മഴ പെയ്താല് പാമ്പുകൾക്ക് ഒരു ആശ്വാസം കിട്ടും. ണെങ്ക അങ്ങനെലും പേയ്ത് ട്ടൊ.
ആഹ് അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ. ഇപ്പത്തെ ചൂട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന് തോന്നില്ല അമ്മാതിരി ചൂടാ.
ആഹ് ഇവിടെന്ന മഴക്കാറൊക്കെ ഇണ്ടായിന്.
ഏഹ് ഇവിടെ അങ്ങത്തെ ഇതേ ഇല്ല, ഇവിടെ വെയിലന്നെ ഞങ്ങൾത് പിന്നെ എന്താ വീ ഏഹ് ഞങ്ങളെ വീട് പാടത്തിന്റിം തോടിന്റിം ഒക്കെ അട്ത്തായാേണ്ട് അ അത്ര വല്യ ഓവറ് ചൂട്ല്ലാ ന്നാലും ചൂട്ണ്ട്ട്ടോ അമ്മള് പൊർത്ത്തോലൊക്കെ പറഞ്ഞ അത്ര ചൂടൊന്നുല്ല
ആഹ് ഞങ്ങക്ക് വീട്ന്റെ ഉള്ളിലങ്ങെനെ ന്റെ വീടിന്റെ ഉള്ളില് എ സിം കാര്യാെന്നും ഇല്ലെങ്കിലും നല്ല തണ്പ്പാണ് ങ്ങടെ അടി മാർബിളൊക്കെ ഇട്ടതോണ്ട്
ആഹ് ആഹ് ആഹ്
നല്ല ഒര് ഒര് റൂമ് നല്ല തൺപ്പാ പക്ഷേ ഞങ്ങളെ ബെഡ്റൂമ് നല്ല ചൂടാ അയ്ന്റെ മാെകൾക്കില്ലാ ബെഡ്റൂമിന്റെ മൊകൾക്കില്ല വേറെ രണ്ട് റൂമിന്റെ മൊകൾക്ക്ണ്ട്
ആഹ് അങ്ങനെണ്ടാവും പ്രശ്നല്ല ഉം ഏതായാലും ചൂട് സഹി ക്കാൻ കഴിയില്ല ഇപ്പത്തൽക്കാൽത്ത് ഓരോര്ത്തെരെ മേലൊക്കെ പൊന്തലും പൊള്ളലും
ആഹ് എല്ലും സൂര്യാഘാതും പാമ്പിനോട് പർഞ്ഞ പോലെന്നെ ഇസ് സൂര്യാഘാതം എല്ലോട്ത്തും എല്ലാര്ക്കും സൂര്യാഘാതം
അവ്ത്ത് കുത്തര്ന്നാല് ഏഹ് പാമ്പ് പൊർത്ത് കട കുത്ത്ർന്നാല് സൂര്യാഘാതും എവിടെയും കുത്തർക്കാൻ വെയ്യാത്തൊരു കോലാ പ്പം മക്കളായാലും ഓലാെ ആഹ് ഓല്‌പ്പ വെക്കേഷനും കൂട്യട് ര്‌വിധം പുടിച്ച് നിർത്താൻ കയ്യൂലല്ലോ
ആഹ് അതെ ഇപ്പ താ നെയ്സറിയൊക്കെ അടച്ച് പൂട്ടിലെപ്പോ അങ്കലവാടികളൊക്കെ ഞങ്ങെളെവിടെട് ത്ത അങ്കലവാടീലിപ്പം ഇന്ന് വെയ്കുന്നേരം ഒരു മൂർക്കം പാമ്പിനെ കിട്ടി
ഏഹ്
കാ കേക്ക്ണെ ഫുള്ള് പാമ്പാണ്പ്പോ
ആഹ് പേട്യാലേ അങ്ങനെല്ല ചെറ്യീ കുട്ട്യേളൊക്കെല്ലേ അവ്ടെല്ലെത് അയ് റ്റാങ്ങക്ക്പ്പം നിച്ചാെന്നുല്ലല്ലോ അയ്റ്റെങ്ങളെ കൊത്തും അങ്ങെനെ പ്രാ അത്രക്കൊക്കെ ആയിട്ടല്ലേ ഒള്ളൂ വെര്ന്നെല്ലെള്ളൂ അർഞ്ഞ് താെട്ങ്ങ്യാണ്ട്
പറ്യാ പാമ്പ് കട്ച്ചാ പിന്നെ വേറൊരു പ്രതിവിധി ഇതിന് ഇല്ലാ ഇണ്ടെങ്കി പിന്നെ ഒന്ന് കട്ച്ചോട്ടെക്കേനി അമ്മക്ക്
ആഹ് പിന്നെ മരണാണ് അതാ മെ മെയിൻ
ആഹ് അതാണ് ഞ്ഞാരും വിചാരിക്കാത്ത കാര്യങ്ങളും ആണല്ലോ
ഏഹ് പിന്നെ തിന് മരണെ ഒള്ളൂ
ആഹ് ചെറ് ചെറ്യേ പാമ്പാണേലും നല്ല വെഷപ്പാമ്പ്കളാ
ആഹ് അതാണെ മറ്റേ ഒര് കറ്പ്പും വെള്ളിം ഒക്കെല്ലെ പേരൊന്നും അറീലാ ക്ഷെ
ആഹ് അതെ കറ് വെൾ കറ്പ്പ്മ്മല് വെള്ളള്ള വള്ളിക്കെട്ട്
ആഹ് അതെന്നെ അയ് അത് ഭയങ്കര വെഷാ
ആഹ്
ഉം അതൊക്കെ ഭയങ്കര പേട്യാണ്
മൂർക്കന് അണലി
ഞാ അപ്പ ഇന്റെ മോന്പ്പൊ ഇന്റെമ്മെന്റെട്ത്താ കട്ക്കല് ന്ന്ട്ട് ഇൻക്ക് പേട്യാട്ട് ഇപ്പൊ ഞാനാേനെട് ഇട്ത്താെണ്ടര്ലാ ഇന്റെട്ത്ത്
ഏഹ് അയ്ശെര്
ആഹ് ത് കേട്ടാരെ
ആഹ് ഞമ്മള് രാത്രിയാവ്മ്പോ എല്ലൊം അമ്മള് പരിശോധിക്കണം നല്ലോണം ഞമ്മള് ആയല്മ്മല് ചിക് ക്കാനേണ്ടെവെരെ ഇട്ക്കുമ്പം നല്ലോണം നോക്കണം മക്കക്ക് ഇടാൻ കൊട്ക്കുമ്പം ല്ലോം നോക്കണം
ആഹ് അയ്ശെ ഇണ്ട് അങ്ങെനെണ്ട്
ആഹ് ആഹ് അതെ ഞമ്മള് എവിടെങ്കിലും പ്പ ചിക്ക്യാ ഓല് തൺപ്പ് കിട്ടാനും മാണ്ടി കേറി വന്നാട്ട് ഞമ്മളത് ശ്രെദ്ധിക്കാതെട്ത്ത് പോന്ന് കൊട്ടേല് ഈ അങ്ങനൊക്കെ കൂടിയാണ് ഇതൊ
ആഹ് ആഹ് അഹ് ഞമ്മള് എന്താ മെയിനായിട്ട്തെന്നെ ഓൽസ്ക്ക് എവിടെങ്കിലോക്കെ തണ്പ്പ് വേണം, അപ്പൊ ഞമ്മള് എവിടെങ്കിക് കേറി അഹ്പ്പൊ ഇൻക്ക്പ്പോ ആഹ് ഇതന്നെ പ്പോ മ്മള് വാതില് തുറന്നിട്മ്പോക്ക് അത് കേറണുണ്ടേലത് പ്പ മ്മക്ക് നോക്ക് ക്കി നിക്കാൻ വയ്യല്ലോ, ഇത്‌പ്പോ എപ്പളാ കേറാന്ന് പറയാൻ പറ്റ് കഴിയില്ലല്ലോ
ആഹ് ആഹ്
ഉം
പിന്നെ വീട്ടിലൊക്കെ ചെടികളും ഇതൊക്കെ വെച്ചു പിടിപ്പിക്ക ളൊക്കെ ആമ്പൊളെക്കെ നല്ലോണം ശ്രദ്ധിക്കണം
ആഹ് അതേലെ വിറകൊക്കെടുക്ക്മ്പോ അയിന്റെടെലൊക്കെ നല്ലോണോണ്ടാവും പറയാ ഓലകൊടിം വേറെകും ആഹ് ആഹ് ആദ്യക്കൊക്കെ കൊയിക്കുട്ട്യളെ പുടിക്കാ വര്നില്ലേ പാമ്പ്, പ്പോ അല്ലാതന്നെ വെറുതെനെ പ്പൊ വര്ണ്, അങ്ങനെക്കെ മുട്ട മുട്ടേം കോഴിനേം കോഴിക്കുട്ടികളേം ക്കെ പിടിച്ചിട്ടാ പാമ്പിനെ കാണു
ആഹ്
ഉം അന്നൊക്കെ ഞങ്ങക്ക് പാമ്പ് ന്ന് പറയുമ്പോ അതിശയാ അ അങ്ങനൊ പാമ്പില്ലാത്തൊര് ഏരിയാ വ്ടെ, എന്നിട്ട് പാമ്പ് ന്ന് ക്കെ പറയുമ്പോ ഞങ്ങൾക്ക് വല്ല്യന്തോ ആണ്, ഞങ്ങള് മണ്ടി വന്നൊക്കെ നോക്കും
ഏഹ് ഏഹ് ഞ ഞങ്ങള് പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയന്റെ ത്തെരു ഏരിയേലാണ്, അങ്ങനത്തെ സ്ഥലം അല്ലെങ്കിലും മരങ്ങളും ഇതൊക്കെള്ള
ആഹ് ആഹ്
ഉം
ഫോറസ്റ്റിന് ഇല്ലാ ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ ഒരുങ്ങണം ങ്ങള് ഫുഡൊക്കെ കയ് കയിഞ്ഞോ
ഓഹ് ഞങ്ങൾക്ക് പിന്നെ ആരുല്ലാത്തതോണ്ട് പിന്നെ മോള് മാത്രം സ്കൂള്ക്ക് പോകും ആഹ്
ആഹ് എപ്പളാ
തറവാട്ടില് കുറച്ച് പണി ഉണ്ടായിന്നു, അപ്പ പിന്നെ അങ്ങനെ അവിടെയ് ഞ്ഞു
ഏഹ് മദ്രസ്ട്ട് എപ്പളാ വരല്
ഓള് ഒമ്പത് മണിയാകുമ്പോ വീട്ടിലെത്തും
ആഹ്
ഇവിടെ അടുത്തന്നെ, വീടിന്റെ അടുത്ത് തന്നെ മദ്രസ, അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ രണ്ട് മക്കളുണ്ട്, ഓ ഓളെ താഴേക്ക് രണ്ട് മക്കളുണ്ട് മൂന്ന് മൂന്ന് കുട്ടികളാ
കെടക്കാനായോ അവള് വരണല്ലേ കെടക്കണെങ്കില്
ആഹ് ആഹ്
ഉം ന്നാ ആയ്കൊട്ടല്ലേ, വേറെന്താ
ആഹ് വേറെന്താ, വേറെന്താ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അന്നായിക്കോട്ടെ പിന്നെ വിളിക്കേണ്ടിന്നാല്
അങ്ങനെപ്പോ ആഹ് ആയിക്കോട്ടെ ന്നാല്. ഞാന് പിന്നെ വിളിക്കേണ്ടിട്ടോ അസലാമുഅലൈ
അതെ ഇ തട